എന്തൊക്കെ വർത്താനം
നല്ല അങ്ങനെ പോണു.
മയണ്ടോ
മയ ഇപ്പല്ല ഇന്നലെ പെരും മഴേണ് അതോടൂടെ റെഡ് അലേർട്ടാണ്.
ആഹ് ഇവിടൊ അങ്ങനെതന്നെ ഇവിടെ ഇന്നതെ അത്ര ഇല്ല. ഇന്ന് രാവിലെക്കാ നല്ല വെയിലയന് പിന്നെന്നിപ്പോ ഇപ്പ തുടങ്ങികണ്.
ഹ ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെന്തൊക്കെ പോയി ഏന്നില്ലല്ലേ ആഹ് അത് നിങ്ങളത് ഒഴിവരാം ആ
ആഹ് ല്ല ഇന്ന് ർ
ആഹ് നിക്കോ ഞാൻ അടയിൽ തന്നെ അടയിൽ തന്നെയാണ് അത ഞാൻ പറഞ്ഞത് ചെറിയോരു ഒഴിവിന്റെതിൽ.
ആഹ് ആഹ്
നോക്കേതാ നോക്കേതായാലും പിന്നെ പിന്നെ എന്തൊക്കെ കളികളൊക്കെ കണ്ടീല്ലേ
ആഹ് കളികളൊക്കെ കണ്ട്.
എന്തൊക്കെയ ഒരു ഭാഗ്യല്ലായ കട്ടിമുട്ടിലൊക്കെപാടെ പോരാ ഉറപ്പീചിന്
അതെ നെയ്മറിനെ ഫസ്റ്റ് ഇറക്കിയതിനി.
ആഹ് ഉം അതെങ്ങനെ ആഹ് പിന്നെ
ഫസ്റ്റത്തെ പെനാൽറ്റി നെയ്മർ എടുക്കും അപ്പൊ ഗോളാവും.
ആഹ് അത്പക്കെ അങ്ങനെ പോയി അർജന്റീന്റെ കളി അങ്ങനും പോയി.
ക്ക് പോയ ഏ
ആഹ് അല്ലേ നമ്മള കളി അങ്ങനെ പോയി അർജന്റീനന്റെ കളി ഇങ്ങനും പോയി.
ആഹ് അർജന്റീന രണ്ടെണ്ണത്തിന് തോറ്റ്ന്നാണ്ട്.
ആഹ് അതെന്നെ അർഞ്ഞത്. അപ്പൊ അത്രേ ആ കണ്ടിൻ ചിയ്യണൊന്ന് കണ്ടോ?
തോറ്റ്. ഏഹ് ആഹ് അർജന്റീനന്റെ കളികണ്ടീന് ആഹ് അർജന്റീനന്റെ കളിയൊക്കെ കണ്ടിന് നമ്മള്ത് രണ്ടെണ്ണം അടിച്ചപ്പൊ അർജന്റീന തോറ്റ്ചാരിച്. ഇന്ന്ട്ട് ആഹ് ക്ലബ്ന്നല്ലെ കാണ. അപ്പൊം നമ്മളില്യ തൊള്ള മൊത്തം ലാസ്റ്റ് ഇബലാണെങ്കി മൂന്നെണ്ണ അടിച് ജയിച്ചും ചെയ്ത്.
ആഹ്
ഉം പിന്നെ പോവ്ന്നു
എന്താപ്പോ ഭഷ്ണം കഴ്ച്ചൊ. പത്ത് മണി പത്ത് ഉം പത്ത്വണിക്കോ ഏഹ് ഞങ്ങളിപ്പ കയിഞ്ഞ് വന്ന് ഇരി
ഉം ആഹ് ആഹ് ആഹ് രാവിലത്തെ കഴ്ച്ചു ഞാപ്പൊ നീ എണീക്കും ഇപ എണീക്ക്ണൊള്ളെ ഇന്നെത്തുല്ലാത്തോണ്ട് ഏഹ്
തീരെ മഴല്ലേ?
ഇന്ന് കൊറവാ ഇപ്പൊന്നും എത്തു മയല്ല.
ആഹ്
ഞിപ്പ രാവിലെ ഇണ്ടായന്നൊ അറ്ല്ല ഞാപ്പ എണീക്ക്ണൊള്ളു.
ആഹ്
അതെന്നെ ഒന്നു ഇല്ലാത്തോണ്ടെ ഒറങ്ങി ഉം
പിന്നെന്ത
പിന്നെപ്പ കാര്യായ്ട്ത്തില അവ്ടണ്ടൊ മഴ
മഴാ ഇണ്ട് ഇപ്പൊ ചെറ്തായിട്ട്ണ്ട്. ഇന്നലെയ്നു നല്ല മഴ എന്നെ അതോണ്ടല്ലെ ഇപ്പം ഇന്ന് ഒഴിവും കാര്യൊക്ക കൊട്ത്തത് ഇണ്ട്ന്ന് പർഞ്ഞും ചെയ്ത് ചെൽപ്പൊ അയ്ന്റൊക കൊറിണ്ടാവും രണ്ടീസം തുടരും ന്നൊക്കെ പറ്ഞ്ഞു ഒന്നു അറീല്ല
ഉം
ഓല് പറിണെണ്ടെങ്കിലും പട്ച്ചോൻ കണക്കാക്കണ്ടേരല്ലൊ
അതേ. ഇപ്പൊ ഇന്നൽത്തെ ഒരറ്റ മഴക്കെന്നെ തോടൊക്കെ ഫുള്ളായി
ഞാൻ എവട്ക്കും പോയോകീട്ട്ല്ല നമ്മള ഭാഗത്ത് ഒരു ഭാഗത്ത് പൊഴേണ് അവ്ടെ എന്തര അരപ്പൊഴ ആവ്‌ണൂന്ന് പറിണു പിന്നെ ഞാൻ പിന്നെ നമ്മള ഒരു ഭാഗത്ത് തോട്ള്ള സ്ഥലംണ്ട് അവടെ ചെൽപ്പൊ ഇങ്ങള് പർഞ്ഞ മാരി ചെൽപ്പായിട്ട്ണ്ടാവും കാര്ണം എന്തേച്ചാൽ ബിൽഡിങ്ങുകളും എല്ലാം ഈ പാടങ്ങളൊക്കെ കൃഷിള്ള പാടങ്ങളൊക്കെ മണ്ണ്ട്ട് നെര്ത്തി പിന്നെ ബിൽഡിങ്ങ്കളായി പിന്നെ വള്ളങ്ങള് അങ്ങ്ട്ടും വള്ളംന്ന് അങ്ങ്ട്ടും ഇങ്ങ്ട്ടും പോകാൻ പറ്റാതെ മുട്ടിക്കാണ്ട് പെട്ടെന്ന് വള്ളം കേർണസ്ഥലായി
ആഹ് അതാണെ ഈ പാടൊക്ക നെര്ത്തി ആക്കിയാല് പ്രശ്നം അതാണ് അല്ലേലേ ഇപ്പൊ തോടെന്നെ മറ്റേ കെട്ടിപ്പടുത്തോണ്ടയ് പെട്ടെന്ന് നറിം
ആഹ് അതന്നെ അതന്നെ
അതെ അതെ ആഹ് പെട്ടെന്ന് നറിം ചെയ്യും അതേമാതിരി എത്തരാ ഒര് രണ്ട് വെയിലർച്ചാ ആഹ് കീറിയേതത്
ആഹ് അതാ പോവും ചെയ്യും ശരിന്നെ പിന്നേ ആഹ് അതന്നെ ങ്ങളെ പിന്നെ അവ്ടെ തോടന്നെണ്ല്ലേ പൊഴ ഇല്ലല്ലോ ലേ
ഇവടെ പൊഴല്ല ഇവടെ തോടൊള്ളൂ
പിന്നെ
ഉം
അതന്നെ ഈ ഇപ്പൊ ആദ്യൊക്കെ മ്മളെ ഈ പർഞ്ഞ സ്ഥലങ്ങളൊക്കെ പിന്നെ നെല്ല് പൂള അതേമാതിരി പച്ചക്കറിയൊക്കെ ണ്ടാക്കിയ സ്ഥലങ്ങളാണ് ഏ പിന്നത് ഇപ്പോ കാലം കൊണ്ടൊക്കെ മാറിയോ ഒരിക്കലും പ്രതീക്ഷി ക്കാത്ത സ്ഥലങ്ങളൊക്കെ ആണ്ട് മാറി ബിൽഡിങ്ങ്കളും പലേതും നമ്മൾ പ്രതീക്ഷിക്കാതെ ഏഹ് അങ്ങൻത്തെ സ്ഥലങ്ങളൊക്കായി മാറി
ആഹ് ഇപ്പൊ എന്ത് ഒഴിഞ്ഞ സ്ഥലം കിട്ടിയാലും അവ്ട നര് ഒക്കെ ബിൽഡിങ്ണ്ടാക്ക ആഹ് പിന്നെ അയിനൊക്കെ ഉം ആൾക്കാര് വര്ണ്ട്ന്നർനീ
ആഹ് അതന്നെ അതന്നെ അതോട് കൂടി കൃഷിയില്ലാതൊയി പോയി
ഉം ആണ് ഇപ്പം ഞമ്മക്ക് കൃഷിക്ക് വേറെ സംസ്ഥാനത്തിനെ ആശ്രയിക്കണം
ആഹ് അതന്നെ അതന്നെ
ആഹ്
ഇങ്ങളെ നാട്ട് ഇങ്ങക്ക് ണ്ടോ കൃഷി പരിപാടിണ്ടോ എന്തെങ്കിൽ ചെർമട്ടത്തില്ണ്ടോ
നമ്മക്കില്ല പക്ഷേ അമ്മളെ ഇവടെ പാഠകകള്ണ്ടെ
ഉം
നമ്മളെ നമ്മളെ അടുത്ത്തന്നെ ഓൾക്ക് അവിടെ ഒരു പാടത്തിന്റെ ഒരു ഭാഗം മൊത്തം ഓല്താ
ആഹ് ആഹ്
ഓല ഓല് നെല്ലൊക്കെ ചെയ്ലുണ്ട്
ആഹ്
നെല്ല് കാവുങ്ങൊക്കെ ഉണ്ട് വാഴ അങ്ങനെയൊക്കെ പാടത്ത് ഓല്ക്ക് ഇഷ്ടപൊലെ സ്ഥലണ്ട്
ആഹ്
ഉം
മ് ആഹ് അതന്നെ അന്നത്തെ കാലത്തൊക്കെ അത് കാണാൻ രസു ഉണ്ടായിരുന്നു ഏർ വെള്ളരിക്കയും വട ലങ്ങയും പടലങ്ങയും കുമ്പളങ്ങയും ഒക്കെ ഇങ്ങനെ കാഴ്ചക്കു
ആഹ് അതല്ല കൃഷി അല്ലേലും നമ്മള് ചെയ്യണത നല്ലതന്നെ
അതന്നെ
നമ്മക്ക് വണ്ടിയത് നമ്മള തന്നെ ചെയ്തുണ്ടാക്കണതേ
ആഹ്
നല്ലതാണ് പക്ഷേ അല്ലാതെ
അതെ രസല്ലാത്ത സാനം കിട്ടും അങ്ങനെയൊക്കെയാണത്
ഇതിപ്പോ ഈ പൊറത്ത്ന്ന് വരുന്നൊര് എന്തൊക്കെ ചേർക്ക്ണെ എന്തന്നും നമ്മുക്കറിയില്ലല്ലോ കേടതാക്കാൻ
ഉം ഇല്ല
ഉം
അപ്പോ അത് ആരോ അന്ന് വന്ന് ഏതൊരു റിപ്പോർട്ടർ പോയിട്ട് തമിഴ്നാട്ടിൽ ഇതേയമായിരി പച്ചക്ക റിക്കാര് പോയിട്ട്പ്പോ അപ്പൊ അങ്ങനെ എന്തൊക്കെയാണ് ഇതിലിണ്ടാക്കണൊക്കെ പറഞ്ഞ് കാണ്ട് അപ്പൊ അവര് പറഞ്ഞത് എന്താ വെച്ചാല് കേരളത്തിക്ക് ഉണ്ടാക്കുന്നത് വേറെയാണ് നമ്മുക്ക് ഉണ്ടാക്കുന്നത് വേറൊണ് അതായത് പോല ഒക്കെ നണാനായിട്ട് ഉം ആഹ്
ഓർക്ക് തിന്നാൻ നല്ല സാധനങ്ങള അവർ മാറ്റി വെക്കും
ആഹ് മാറ്റി വയക്കും അങ്ങനെ പറഞ്ഞത് അങ്ങന തന്നെ ആയിരിക്കണം ഓൽക്കും അറിയാലൊ എന്താലും എന്തെക്കെയാ ചേർക്കണല്ലത്
അതെ
ഉം
ഏറ്റവും നല്ലത് ഓർക്ക് മാറ്റി വെക്കുംന്ന കേട്ട് അന്നെ ബാക്കിയല്ലത് നമ്മുക്ക് പലതും ചേർത്ത്ങ്ങ് തരും
ആഹ്
കോളിറ്റി കൂട്ടാനും ഓരോന്നു ഒക്കെ ചേർത്താണ്ട്
ആഹ്
ഉം ഉ
ഇപ്പോചിക്കന് നിങ്ങളെ നാട്ടിൽ എന്താ വില
ചിക്കന് അറിയില്ലട്ടോ ഞാൻ പോയി അടുത്തൊന്നും വാങ്ങിട്ടില്ല ഞാൻ
ഇല്ലല്ലല്ലേ പിന്ന ഇപ്പ ഇവിടെ ഇരുന്നൂറ്റി ആ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എൻ ആറേജിക്ക്ക് കത്തി
ഏ കിട്ടാനില്ല അപ്പൊ ചിക്കനൊന്നും
കിട്ടാനില്ല എന്താ സംഭവം അറില്ല ദിവസം ദിവസം പത്തും ഇരുപതും കേറി വന്നെ ഇന്നിപ്പോ ഇരുന്നൂറ്റി അറുപതാണ് ഇരുന്നൂറ്റ അറുപതും ഇരുന്നൂറ്റി അമ്പത്തി എട്ട് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്
ആഹ്ആഹ് ആഹ് ആഹ്
പ്രത്യേകിച്ച് പിന്നെ ഞായറാഴ്ച ഒരു വേറെ കേറ്റണ്ട് ഏ
ആ ഇവിടെ ന്നാ പെരുന്നാള് തലേന്ന് അതേ മാതിരി ആയിരിക്കുലൊ ശെരി കേറ്റം കയറും
ആഹ്
നമുക്ക് ഓല് എത്ര പറഞ്ഞാലും ആഹ് വന്ന് അവരെത്ര കയറ്റിയാലും മാങ്ങാ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും ആ പിന്നെപ്പോ ഈ ഒരു സ ഒരു കടല്ല എടുത്തക്ക നല്ല സുഖണ്
ആഹ്
മറ്റേ ഒരു സ്ഥലത്ത് തന്നെ രണ്ട് കോഴിക്കടക്ക് വരുമ്പോഴാണ് പ്രശ്നം വരിയാ ഓടത്തര് കുറച്ചാ എടുത്തരും കുറക്കണ ആ കുറവില്ല എടുത്ത പോയി നോക്കി പോവും ആൾക്കാര്
ആ അതായത് ഇത് കൂടെ നഞമ്മളെങ്ങാടിൽ രണ്ട് കോഴിക്കാടു ഉണ്ട് അവിടെ രണ്ടും ഒരു റെയ്റ്റ് തന്നക്കറിയത് സാധപോലെ അസോസിയേഷൻ അങ്ങനെയാണ് പിന്നെ ഒരു അസോസിയേഷൻ ഇല്ലാതെ നമ്മ നമ്മളെ പിന്നെ മുതലാളിൻ്റെ ഒരു മരുമകൻ ഉണ്ട് അ കുറച്ചാണ്ട് പോയിട്ട് കുറച്ചാണ്ട് പോയിട്ടിട്ടോ അത് കുറച്ച് ഇബ ത്തല്ല എങ്കിലും ഇവിടെ നിന്നുള്ള ആൾ അവിടെ പോകും എന്തായാലും അവിടെ പത്ത് ഇരുപത് മാറ്റം ഉണ്ടാവും ഉ ഇന്നിപ്പോ അവിടെ ആ ഇന്നിപ്പോ അവിടെ ഇരുന്നൂറ്റി അയിമ്പത്തെട്ട്ആണ്
ആം
ഇവിടെ ഇവിടത്തെ കറക്റ്റ് ഞാൻ അറിഞ്ഞിട്ടില്ല എങ്കിലും ഒരു പത്തിന്റെ മാറ്റം വ വരണംത് ജസ്റ്റ് ഒന്ന് പറഞ്ഞന്നള്ളൂ ഇരുന്നൂറ്റി എഴുപത് തന്നെ ഇല്ലെങ്കി ഇരുന്നൂറ്റിഅറോത്തഞ്ച് തരരുന്നു അപ്പൊ അങ്ങനെയണത് അതായത് പ റ്റ്കൊറോണ ടൈമിലൊക്കെ ഇപ്പോ ചിലപ്പോൾക്ക് ഓലെ കൊണ്ട് കഴൂല ആർക്കും ചിലൾ ഹോൾ സെയിൽ എടുക്കാൻ കഴിയാത്ത സമയ പറ്റേ കുറയണ ടൈമുണ്ടാവുല്ലെ നമ്മളാ നൂറ്റിരുപതിനൊക്കെ പോരുന്ന ടൈമില്ലേ ആ ടൈമിലൊക്കെ ഇരുപറുപ്പേന് മാറ്റത്തിലേ
ആഹ്
അങ്ങനെ ആ ഒരു ടൈമല്ലേതാ
ആഹ് ഇരുപത് ർപ്യ കുറച്ചാലും കൂടുതൽ കസ്റ്റമർ വരുമ്പോ അ ഒരു ലാഭമാണ് ഉം അങ്ങനൊക്കെ ഞങ്ങളാട്ടില ആകെ ഒന്നേള്ളൂ അപ്പോൽക്ക് എന്തും ചെയ്യാ
ഏഹ്
ഞങ്ങള നാട്ടില ആകെ ഒരു കോഴിക്കട ഒള്ളൂ. അപ്പോൽക്ക് എന്തും ചെയ്യാം ഒരു കൂട്ടിയാലും കുറച്ചാലും
ആഹ് അത് ശെരിയാ ആ ആഹ അങ്ങനെലെ ആഹ് അവിടെ ഒന്നന്നെ ഒള്ളൂ ലെ ചെറുമമട്ടൻ കടയാണ് ചെറ ചെറക്കിടക്കാരന ഓർഡർഎടുക്കൽ ഉണ്ടോ കല്യാണ ഓർഡറൊക്കെ എടുക്കല്ലേ ആ ആഹ്
ഉം
പിന്നെ
ഓർഡർ കളൊക്കെ ഇഷ്ടം പോലെടുക്കലുണ്ട് ഓൽ
ആഹ് ആഹ് അപ്പൊ കട ഒന്നു ന്നെ ഉള്ളൂന്ന് അർത്ഥം
ആഹ്
അല്ല അങ്ങൻതോട്ത് നിങ്ങൾ പറഞമാതിരി ന്നെ ഈ ഒരു പിടിച്ചുക്കൂല അവര് കുറക്കാൻ നോക്കൂല
ആഹ് ആഹ്
ഏഹ് മറ്റവർക്ക് ഇപ്പ എന്തായാലും എങ്ങനെങ്കിലൊക്കെ ഇഞ് രണ്ട് ർപ്യ ഇഞ് പ്പം അറിയാതിമ്‌ ചെലപ്പം കൊറച്ചൊടുക്കും
ഉം
അങ്ങനെ പറ്റും
പിന്നെത്താ
ന്നാ ആയ്ക്കോട്ടട്ടോ
ആഹ് ആഹ്
വിളിക്കൊണ്ടി
ആഹ് ഹലോ അലോ ആഹ് അത് ഇതാക്കി